ഓഹ്
ഹലോ അസ്സാലാമൊലൈക്കും
വലൈക്കുംമുസ്സലാം എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം എന്താ സുഖം എന്താണ് നിങ്ങളെ വിശേഷം
അന്റെ പേരാ അന്റെ പേര് ഫാത്തി
എല്ല ഫാത്തിമ എന്തൊക്കെഉണ്ട് വിശേഷം
നല്ലത് തന്നെ ആടെ മഴ ഇണ്ടോ
ഇല്ല ഇല്ല ഇപ്പ മഴയില്ല അവിടെ ഇണ്ടാ മഴ ഇണ്ട
ഈടാ ഇ നേരത്തന്നെ നല്ല മഴ ണ്ടെയ്നി ഇപ്പ മഴ നല്ലോണം കുഞ്ഞ്
ഉം ഇവിടെയും തന്നെ രാവിലെ നല്ല മഴയായിരുന്നു ഉച്ചക്ക് ശേഷം പിന്നെ ഇല്ല ഉം ഫുഡ് എല്ലാം ഭക്ഷണം എല്ലാം കഴിച്ചോ
ഭക്ഷണം ആവുന്നത്രേ നിങ്ങെളെന്നാ രാത്രിയത്തെന്നാ സ്പെഷ്യൽ ഫുഡ്
ഇന്ന് ഞങ്ങക്ക് കല്യാണം ഇണ്ട് നാളെ അപ്പൊ ഇന്ന് കല്യാണ തലേന്നാ
ഓ അപ്പൊ കല്യാണത്തിന്റെ വീട്ടിലുള്ള ഇങ്ങള് കല്യാണ വീട്ടിലാ ഉള്ളെ
അതല്ല എന്റെ വീട് ഇല്ല ഞങ്ങള് ബന്ധുവീട്ടിലാണ് ഇവിടെ വീടിന്റെ അടുത്ത് തന്നെയാണ്
ഓ അപ്പൊ ആടെ ഭക്ഷണം കഴിച്ചിട്ട് വന്നേരിക്കും അല്ലേ അപ്പൊ
ഇല്ല ഇല്ല ഞങ്ങള് ഇങ്ങനെ ഉസ്താത് ടീം ആയോണ്ട് അവിടെ മൗലൂദ് എല്ലാം ഉണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് അത്യാവശ്യം ഫ്രീ ആയിട്ടൊക്കെ കഴിക്കൂള്ളൂ
ഓഹ് അങ്ങനെ ആഹ
ആഹ
ആഹ് അപ്പൊ ഞാൻ വിചാരിച്ച് നിങ്ങളാ കല്യാണ പൊരയിലാ ഉള്ളേന്ന് ഇപ്പൊ
അല്ല അല്ല ഞാനിപ്പോ കുറച്ച് ഇതിലാണ് റെസ്റ്റിലാണ്
ഓഹ് അങ്ങനെ
ആഹ അപ്പൊ പോവാൻ കഴിഞ്ഞീല്ല ഒരു പോയി പോന്ന്
ആരെയാ കല്യാണരെയാ അപ്പോ
അത് എന്റെ ഭർത്താവിന്റെ അനിയന്റെ അതാ ആഹ് അരിയത്തെന്നെ
ഓഹ് കൊറേ അനിയന്മാരുണ്ടാ
ഇല്ല അങ്ങനെ സ്വന്തം അനിയന് അല്ല ഹസ്ബന്റിന്റെ ഉപ്പാന്റെ അനിയന്റെ ഉപ്പാന്റെ അനിയന്റെ മകനാ
ഓഹ് അങ്ങനെ ആഹ
ആ നിങ്ങള് ഇത് അപ്പൊ ഹസ്ബന്റീന്റെ വീട്ടിൽ നിന്നിരിക്കല്ലേ നിങ്ങൾ താമസിക്കലപ്പോ
ആഹ് അതെ അതെ ഞങ്ങളെല്ലാരും ഒപ്പാ താമസിക്കുന്ന
ആഹ് അപ്പം കുട്ടികളെല്ലാം എത്രയല്ലോ പഠിക്കുന്ന നിങ്ങളെ
ഇല്ല എനിക്ക് കുട്ടിയളില്ല ആവുന്നേ ഉള്ളൂ അതിന്റെ റെസ്റ്റിലാ
ഓഹ് അങ്ങനെ ആഹ്
ആഹ്
ഉം അപ്പൊ കല്യാണം കീറ്റ് കൊ കൊറയായാ
ഇല്ലല്ല രണ്ട വർഷം കഴിഞ്ഞ്
ഓഹ് അങ്ങനെ ആഹ്
ആ മൂന്നാമത്തേക്ക് കടക്കുന്നുള്ളൂ സെപ്റ്റംബറില് മൂന്നാാവും ആഹ് നിങ്ങളെ വീട്ടിലാരല്ലാം ഉണ്ട്
അനക്ക് ബ്രദറുണ്ട് സിസ്റ്റർ ഉണ്ട് ഉം പിന്നെ നമ്മള് രണ്ടാണ രണ്ട പെണ് അങ്ങനെയാണ്
ആഹ് കല്യാണം കഴിഞ്ഞാണോ
ആഹ് ഇത്താത്തെ ആഹ് ഞാനും കല്യാണം കഴിഞ് പിന്നെ എന്റെ മൂത്തരി ഇത്താത്തണ്ട് പിന്നെ എളീത് ഒരു ആങ്ങളുണ്ട് പിന്നെ ഒരു രണ്ടാങ്ങളണ്ട് അങ്ങനെ
ആഹ് നിങ്ങ വീട് കണ്ണൂരാണോ
അല്ല ഞാന് കാസർകോട്്
കാസർഗോഡ് കണ്ണുർ സ്ലേങ്ങ് പോലെ തോന്നി
ആഹ് നിങ്ങടെ വീഡെട്യാ
എന്റെ മലപ്പോ പ്രഭാഗ
ഓഹ് അങ്ങനെ
ഉം കണ്ണൂര് ങ്ങക്ക് കുടുംബക്കാരുണ്ട് എന്റെറെ എന്റെ അരി ആഹ് എന്റെ വല്യമാന്റെ വീട് അവിടെണ്
ഓഹ് അങ്ങന ആഹ് അതെങ്ങനെ അങ്ങനെ ഇങ്ങളെ വല്യമാന്റെ വീട് അവടെ ആവാ മല
അത് ഏഹ് എന്റെ വല്ല്യപ്പ അവടെ പ ണിക്ക് പോയിട്ട് അങ്ങനെ അവ്ട് ന്ന് കെട്ടിയതാ
ഓഹ് അങ്ങനെ ആഹ് അങ്ങനെ കെട്ടിക്കൂട്ടി വന്നേര്ക്കുല്ലേ
ആഹ് അതെ മല് ആഹ് മലപ്പുറത്ത് വെച്ചാണ്ട് പെണ്ണ് ആണ്ങ്ങളെ വീട്ട്ല് നിക്കണം ന്നാണല്ലോ ആഹ് അപ്പ അങ്ങനെ ഉം അങ്ങനെ
അങ്ങനെ മലപ്പൊറത്ത്ള്ള ഒര് പെ പെ പെങ്കുട്ടി ഇവ്ടീ ഉണ്ട് നമ്മളെ നാട്ടിലൂണ്ട് അങ്ങനെ
ആഹ്
ആഹ് അതെ അത് പക്ഷെ അവര് ഇത് അവര് ഉപ്പമാര് സമ്മതിച്ചിറ്റ് അങ്ങനാ അങ്ങനെ ആക്ക്യേതാ അല്ലാണ്ട് ഇപ്പളേത്തെ പോലെ ഇഷ്ട്ടപ്പെട്ട് അങ്ങനെ കഴിച്ച് നല്ല അവരേപ്പമാര് അവര് സ്ഥലത്ത് ജോലി ചെയ്യ്ന്നടത്ത്ന്ന് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ സെറ്റാക്കിയതാ ആഹ് ആഹ് പക്ഷെ ഓള് പഷേങ്കി മ സിസ്റ്റം പോലെന്നെ ഓളിവടെന്നെ നിക്ക ഭർത്താവിന്റെ വീട്ടിലെന്നെ ഓളവ്ട്ക്ക് പോക്കേ ഇല്ല ഓള് ഇവിടിന്നെ അപ്പൊ സ്ഥിര താമസാക്കി
അയ്ന് മലപ്പൊർത്ത് ആഹ് മലപ്പൊറത്തുകാര്ക്ക് അങ്ങനെ ആണ്ങ്ങള് പെണ്ണ്ങ്ങളെ വീട്ട് വന്ന് നിക്ക്ന്നത് അത്ര വല്ല്യേ തില്ല് എ
ഓഹ് അപ്പൊ എന്തേലും പ്രശ്നം ഉണ്ടാവൂല്ലേ അങ്ങനെ നിക്കും
ആഹ് അങ്ങ് അങ്ങനെയല്ല നമ്മക്ക് ആണിങ്ങളെ ബഹുമാനിക്കണന്നാണല്ലോ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണന്നാണല്ലോ ആഹ് പെണ്ണിങ്ങൾ വീ ട്ടിൽ നിന്ന് കയിഞ്ഞാല് പെണ്ണ്ങ്ങക്ക് ബഹുമാനണ്ടാവില്ലാന്നില്ലെ ആഹ് ഒര് കായ്ച പ്പാടിള്ളവരാണ് ഉം കാര്ണം ഇവര് പണിയെട് ത്ത് നമ്മക്ക് കൊണ്ട്ര കൊട്ന്ന് തരണ്ടെ പൈസ നമ്മള് ഭര പെണ്ണിങ്ങളെ ഭരണായി പോവും
അതെ അതെ ആഹ് അഹ് ഉം പഷെ ഓരോ ആൾക്കാര് അങ്ങന്യൊന്നില്ല ഓ ചെല്യേ ആൾക്കാര് പിന്നേ അബ അഷെ ചെലേ ആൾക് ഭർത്താവിന്റെ വീട്ടികാരും എന്തോ പോൽത്ത്യല്ലേ എന്തോ എന്താ പറയാ ഒര് ഭയ്ങ്ക്ര സ്ട്രിക്റ്റ് അങ്ങനെ അങ്ങനെ അങ്ങനൊള്ള വീട്ട്ല് ഉം അങ്ങനൊള്ള വീ
അങ്ങനെ നോ ആഹ് അങ്ങനെ നോക്കുമ്പോ ഏഹ് കണ്ണ് സ്ല് കണ്ണു സിസ് റ്റാണ് നല്ലത് തോന്നും
ആഹ് ആഹ് നിങ്ങളെ എങ്ങനാ ഭർത്താവിന്റെ ആൾക്കാര് നല്ല്യെന്നാ
ആഹ് നല്ലെന്നെ കൊഴ്പ്പൊന്നുല്ല
ആഹ് അങ്ങനെ ആഹ് പിന്ന്യാ
അവ്ട്യു ഇതുപോൽ തന്ന്യല്ലേ കാസർഗോഡും കണ്ണൂർ പോലെ തന്ന്യാണല്ലെ
ആഹ് ആഹ് അങ്ങനെന്നെ ഉം
ആഹ് കാസർഗോഡ് ഞാൻ വന്നീണ്ട്
ഓഹ് എപ്പ വന്നിണ്
ഏഹ് ഒരു കല്യാണത്തിനേര്ന്നു അങ്ങനെ കണ്ണൂര്ന്ന് വന്നതാണ് കണ്ണൂര്ന്ന് കല്യാണണ്ടായ്ട്ട് വന്നതാ
ഓഹ് ആരെ
ഉം ഉമ്മമാന്റെ വല്യുമാന്റെ അവടെന്താ പറയാ വല്യുമ്മാക്കെന്താ പറയാന്നിക്കറീല വല്ല്യമ്മാന്റെ ഏഹ് ഏഹ്
ഉമ്മ വെല്ല്യുമ്മാന്ന് ഉദ്ദേശിക്ക്ന്നെ നിങ്ങള് ഉമ്മാന്യാലും
ഉപ്പാന്റെ ഉപ്പാന്റെ ഉമ്മ ഉപ്പാന്റെ ഉമ്മ
ഓഹ് ആഹ് ഉപ്പാൻ്റ ഉമ്മ ആഹ് ആഹ് ഏഹ് ഓരൊരിക്കെ നമ്മളും വെല്ലിമ്മാന്ന് പറയലിണ്ട് ഉപ്പാൻ്റുമ്മാന ആഹ് അല്ലെ ഉപ്പുമ്മാന്ന് പറയു രണ്ടു വിളിക്കാറിണ്ട് ആഹ്
ഉപ്പുമ്മ കണ്ണൂര് കേട്ട് കേട്ട് ശീൽച്ച ഉപ്പുമ്മ
അത് അവര് അവരെ ആര വെരുവ
അവര് ഉപ്പാൻ്റുമ്മായിട്ട് വരും
ആഹ് ആഹ് അങ്ങനെ ഏഹ് അല്ല നിങ്ങള് കല്യാണത്തിന് വന്നിണ് നർണത് ആര്യാന്ന്
അത് ഏഹ് വെല്ല്യുമാന്റെ അതായത് ഉപ്പുമ്മാന്റെ ഏട്ടത്തീടെ മോന്
ഓഹ് അങ്ങന ആഹ് ഉം
അപ്പ അത് അവരിങ്ങനെ അങ്ങനെ എത്ത്യേത് അപ്പൊ ഈ മൽപ്പൊർത്തുള്ളാള് ഇങ്ങന്യാ ആട്യെത്ത്യെ
ഞങ്ങള് വല്മ്ല്യുമാന്റെ വീട്ടിൽ അങ്ങനെ പോലിണ്ട്
ഓഹ് അങ്ങനെ
ആഹ് ഞങ്ങള് എടക്ക് എടക്ക് പോന്നാന്ന് ഇപ്പളാണ് കൊർഞ്ഞത് എല്ലാരും വൽതായി എല്ലാരും വൽതായി എല്ലാരും ഓരോ തെരക്കിലൊക്കായപ്പളാണ് ഇപ്പോ പോവാനൊന്നും കയ്യാതെ വന്ന പ്പൊ വല്ല്യുമ്മാക്കും തന്നെ ട്രെയിനിലും ബസ്സിലോ ഒന്നും കേയ്റാൻ കഴിയൂല്ല അപ്പളാണ് പൂക്ക് കുർഞ്ഞ്
ഓഹ് അങ്ങന അപ്പൊ നല്ല പ്രായ് പ്രായൊണ്ടാവുലേ അവര് അപ്പൊ
ആഹ ഉണ്ട്
ആഹ അങ്ങനെ ആഹ
ഉം ഞാനല്ലാ എന്റെ ചെറുപ്പ ചെറുപ്പത്തി ഇല്ല ല്ല വലുപ്പ ഇപ്പടുത്താണ് മരിച്ചത്
ആഹ ആഹ അനെ അങ്ങനെ
എന്റെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പ്രാവശ്യ അവിടെ വന്ന് നിന്നിട്ട്ണ്ട് കണ്ണൂരെല്ലാ
ആഹ ആഹ
ആഹ
പിന്നെ ഇങ്ങൾ എത്ര വരെ പഠിച്ചത്
ഞാൻ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞു ഇടന്നെ കല്യാണം കഴിഞ്ഞ്
ആഹ അറബിക്ക് അറബിക്ക് വിഷ എട്ത്തിനെ പ്ലസ് ടൂന്ന്
അല്ലല്ല ഹുമാൻഡീസ്
ഓ അങ്ങനെ ഉം അലേ ഇപ്പൊ ഓരോ ആള് മുമൺസ് പോലെ അറബിക്കിന്റെ ഓരോ കോഴ്സുകൾ പഠിക്കുന്നില്ലേ അസ അസലുൽഉൽമ അദിയ
ആഹ അങ്ങനെ ഹാദിയ കോയിസ് എടുത്ത് പഠിക്ക
ആഹ അപ്പെ അതാനാ ചോയിച്ചത്
ഇല്ലല്ല അല്ല ഞങ്ങൾ നോർമലി അങ്ങനെൊ ഒരു ഇതില് പോകുന്ന ടീം അല്ലായിരുന്നു
ഓ ഒ ആഹ
എനി പിന്നെ എനിക്കും ഹോസ്റ്റൽ അങ്ങനൊന്നും ഇഷ്ടല്ല
ഓ ആഹ അങ്ങനത്തെ ആദ്യ പോലത്തെ പഠിക്കുന്നുണ്ടക്ക് ഹോസ്റ്റലിൽ പഠി ഇത്ക്കേണ്ടി വരും അല്ലേ നക്കേണ്ടി വരുല്ലാ ആഹ ആഹ
നിക്കേണ്ടി വരൂം
ആഹ
നമ്മള് എന്താ ആണ്ങ്ങൾ പോയിക്കാണ്ട് നിക്കുന്നുണ്ടല്ലോ ദെർസ് എന്നൊക്കെ പറഞ്ഞിട്ട്
ആഹ ആഹ പി ഉം അങ്ങനെ അന്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ടെന്നും മല മലപ്പുറത്തുള്ള തന്നെ ഇങ്ങനെ ഓൺലൈനിൽ കണ്ടിട്ട് പരിചയപ്പെട്ടുതേനി പക്ഷേ ഓള് ഓളെ പേരന്നെ അപ്പൊ ആ കോഴ്സ് എടുത്തിട്ട് പഠിച്ചിട്ട് ഓളെ പേരന്നെ മാറി അയിന് ഓള് പറഞ്ഞ് ഓളെ പേര് ഹസ്നാന്ന് മാ ഇത്ര ഒള്ളുമ്പോലോ അപ്പൊ ഓള് ഹാദി എടുത്തിട്ട് പഠിച്ചില് അപ്പോ ഓളെ പേര് ഹസന ഹാദിയ ബത്തൂരി ഇന്നായി അപ്പൊ അത് ഹാദി ആ അത് ഹാദി ഇന്റെ എന്തോ അങ്ങനെ വെരണം മ്പോലോ അങ്ങനെ ആഹ ആഹ
അത് ആഹ ബോയ്സ് ബോയിസിനും ഉണ്ട് അതേപോലെ ആണുങ്ങൾക്കും ഉണ്ട് അവരെന്തെങ്കിലും എന്ത വലുതായി കഴിഞ്ഞാല് ഹുദവിയൊക്കെ ആയിക്കഴിഞ്ഞാല് അവരെ നെയിമിന്റെ കൂടെ ഹുദവി കൂട്ടും
ഒ ആഹ ബോയ്സിന് അധികം കേ പക്ഷെ ഗേൾസിന് അങ്ങനെ കേക്കുന്നേ ആദ്യായിട്ടല്ലേ ഇങ്ങനെ ആഹ ആഹ
ഇതുപോലെ നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വന്ന് അങ്ങനെ അറങ്ങി വന്നവര് ആയോണ്ടാണ് ഗൾസിന് അങ്ങനെ പേര് കൊടുക്കുന്നേ
അതെ അതെ പക്ഷെ കേക്കാൻ നല്ലെ രസയിണ്ട് പക്ഷെ ഇത് എക്സാം പേപ്പറിലെല്ലാം എഴുതുമ്പോ കൊറെ ബുദ്ധിമുട്ടായിരിക്കുല്ലെ ഇങ്ങനെ ആഹ് എത്ര എഴുതേണ്ടിവരും ആഹ് ഇങ്ങനെയൊരു പേര് മാറ്റുമ്പോ ഭയങ്കരം തന്നല്ലേ ഉം
ഇന്നട്ട് ഹസ്ബന്റ് ഇവിടെ നാട്ടിലുണ്ടാ
അല്ല ഇന്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് ആഹ്
അയിന് എന്താണ് ജോ എന്താ ജോലി എന്താ
ആഹ് ഹൗസ് ഡ്രൈവർ
ആഹ് എല്ലാവരും ആ ആ ജോബാണ് അവിടെ കൂടുതൽ ഒഴിവ് തോന്നുന്ന്
ആഹ് ആഹ് നിങ്ങളെ ഹസ്ബൻഡ് എവിടെയാ നാട്ടിലോ ഗൾഫിലോ
ആഹ് നാട്ട് നാട്ടില
ആഹ് ആഹ് എന്ത
അന്നു ആഹ് അങ്ങനെ നോക്കികഴിഞ്ഞ് കല്യാണം കഴിച്ച
ഓ അങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ
അല്ല അറേഞ്ച് മേരേജ് ആയിട്ടന്നെ
ഓ അങ്ങനെ ആഹ്
ആഹ് അവര് വന്ന് കണ്ട്
ആഹ് പക്ഷെ ഇപ്പോഴത്തെ കാലം ഒപ്പറം തന്നെ പരസ്പരം ഇഷ്ടപ്പെടുന്ന കാലമല്ലേ അതൊണ്ട് ചോയിച്ചാ
അതൊണ്ട് അറേഞ്ച് മാരേജ് ഒക്കെ വെറുതയാ
അതെ അറേഞ്ച് മാരേജ് ആയാലും പിന്നിയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആളപ്പം തന്നെ ഓരോ ആളും പോണില്ലേ
ആഹ് ആഹ്
ആഹ് പിന്നെ അതന്നാ എന്തോ മൗലൂദ് എന്തോ കഴിക്കുന്ന പോലെയാണ് സൗണ്ട് കേ
ആഹ് മൗ മൗലൂദ് ഉണ്ടേന്നു
ഓ അങ്ങനെ ആഹ് ഇന്നാ ശരി വെക്കട്ടെ
ആഹ് ഇന്നാ ശരി ന്നാ
ഓക്കെ